ആരാ? കേക്കുന്നേ, കേക്കുന്നുണ്ട്. എന്തോ ഉണ്ട് വിശേഷം? സുഖാണോ? സുഖം തന്നെ. മഴണ്ടോ അവിടെ? മഴാ ഇപ്പൊ കൊറഞ്ഞു, കൊറഞ്ഞു
പിന്നെ, ഫുഡൊക്കെ കഴിച്ചോ?
ആഹ്, ഫുഡൊക്കെ കഴിച്ചു.
ഉം. പിന്നെ,
ഇന്ന് എന്തായിരുന്നു ഫിഷിന്? പിന്നെ, ഫി ഫിഷിനായിട്ടൊന്നും ഇല്ലായിര്ന്ന്.
എന്താ കഴിച്ചേ?
ഇന്ന് രാത്രിയാ
ആഹ്.
ഇന്ന് രാത്രി ഞാൻ ദോശയും വട്ടത്തോരനും പിന്നെ ചമ്മന്തിയും.
ഉം
എന്താ കഴിച്ചത് അവിടെ
ഞാൻിന്ന് ചോറായിരുന്നു ഇവിടെ ചോറായിരുന്നു ചോറ് സാമ്പാറ് പിന്നെ ചൂര ഉണ്ടായി ചൂര ചൂര കറി ആഹ പിന്നെ എന്തായിരുന്നു ചൂര അറുത്തത് അങ്ങനെ ഫുട്ടൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കണം
ഇ ഞ കാ
നമ്മുടെ ആ നമ്മ ഗ്രൂപ്പ്
ഉം
അരവട്ടത്തിൽ ആ വിദ്യസംൊക്കെ മാ എന്തന്ന് വെച്ചാല് നമ്മുടെ വീട്ടില് അടുത്തുള്ള ഒരു കുട്ടിക്ക് അതുപോലെ പനി അറിുന്നാദ്യും തനിയായിട്ട് വന്നിട്ട് ആ
അ
തീരെ വയങ്ക തന്നെയായി അപ്പം സാധാരണ പനിയാണെന്ന് വിചാരിച്ചിട്ട് ഹോസ്പിറ്റലൽന്ന് ാബ് കാര്യങ്ങളൊക്കെിരുന്നു എന്ന ഒരാഴ്ചക്ക ഒരാഴ്ചക്ക ആ അങ്ങോട്ട് കൊറയണില്ല ഈ പനി കൊറേഞ്ഞപ്പം ഇവര് ഹോസ്പിറ്റലിൽ കൊണ്ടപോയി കാണിച്ച കുട്ടി അങ്ങനെ കൊണ്ട് കേക്കുന്നുണ്ടാ
ആഹ് കേക്കുന്നുണ്ട്
ആ അപ്പൊ കുട്ടിയ അറ്യാണ്ട മന്റെ കിടപ്പൊക്കെ ആയിക്കഴിഞ്ഞപ്പോത്തേക്കും ആ അവര് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന് കാണിച്ചു കാണിച്ചു കഴിഞ്ഞിട്ട് ആഹ അ ആ അവിടെന്ന്ാണ് സ്ഥിരീകരിക്ക കുട്ടിക്ക് നമ്മുടെ ഇപ്പോഴത്തെ പനിയില്ലേ വൊക്കെ കാരണംല്ലേ അപ്പൊ അങ്ങനെ പനിയാണ് കൂടുതലാണ് അൊക്കെയി അങ്ങനെ കുട്ടിപ്പ അയിസല്ലാണ്പ്പ കുഴപ്പൊന്നുമല്ല ആഹ എന്നാണ് അത് അതുകൊണ്ട് ഉ എല്ലാവരും പുൊറത്തൊക്കെ ഇറങ്ങിട്ട് ആഴ്ചൽ ഒരിക്കല ഡ്രൈഡേ ആചരിക്കണം എന്നൊക്കെയാണ് നമ്മുടെ ആരോഗ്യ പ്ര്രവർത്താരൊക്കെ വന്നിട്ട് പറയണത്പ്പൊ ഡ്രൈഡേ ആചരിക്ക ആഹ സ്കൂളില്ല ചെയ്യണംുണ്ട് അതുപോലെ വീട്ടിലും ഒരു ദിവസം ആചരിക്കണം മുത്തത്തോടതിനകത്ത് വെള്ളം കിടക്കുന്നത് അതുപോലെ ചെടിച്ചട്ടീകത്ത് വെള്ളം അതുപോലെ നമ്മുടെ എന്ത ചട്ടി എക്കല്ലെ ചെടി ചട്ടി അത് ് ചിരട്ടക്കകത്തൊക്കെ ഇങ്ങനെ വെള്ളം കെട്ടിിക്കിടക്കാറില്ലേ അതൊക്കെ എുന്നുണ്ടെങ്കില് നമ്മള് നന്നായിട്ട് നമ്മൾ നന്നായിട്ട് ഏർ സൂക്ഷിക്കണം അപ്പൊ ആ അതൊക്കെ നന്നായിട്ട് കെയർ ചെയ്യണംന്ന് ആ ഇപ്പം ഇൻഫർമേഷൻൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ
അനക്കാര എാലക്ക
പഠിക്കാനട പരക്കുംക്ക ഇതക്കെയുള്ള സംഭവങ്ങളല്ലേ അ അതക്കെ കഴിക്കന്ന് ആ ണ്ട് കാരണംക്കല്ല വയറസ്സ് പനിിയൊക്കെല്ലാ ഇങ്ങനെ പടം പിടിക്കാനണ്ട് ഇത് തന്നെ അപ്പൊ നല്ല ആ കെയർ ആായിട്ട് മഴക്കാലായൊണ്ട് ആ നല്ല സുഖങ്ങളൊക്കെ ഉണ്ടാവും. വീട്ടിൽ ചക്കക്കെ വെക്കാറുണ്ടോ വീട്ടില്.
ആ ചക്കയൊക്കെ വെക്കാറുണ്ട്
ആ ചക്ക ഒക്കെ ഉണ്ടെന്ന് ഉണ്ടങ്കില് വളരെ കുറച്ച് മാത്രം കഴിക്കണം. ഒത്തിരി ചക്കയൊന്നും അങ്ങനെ കഴിക്കാനായിട്ട് പാടില്ല ഈ ഈ ഒരു കാലാവസ്ഥ അങ്ങനൊയിട്ടാണ്
ഓക്കെ.
പിന്നെ എന്താണ് പിന്നാണെങ്കില് നമ്മുടെ ഈ ഏ പിന്നെ ഉണ്ടങ്കില് അവിടെ പോയിട്ട്. മോളിപ്പോ എനിക്ക് കൂടി ഒരേ ഇതുള്ള ഒരു ആ മെറ്റീരിയല് ചുരിദാറെ ചുരിദാറിന്റെ മെറ്റീരിയല്. മേടിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു ഉം മോളിപ്പോ എനിക്കും കൂഡ
ആ അങ്ങന.
അത് ലാഭം ആണ് എന്തെങ്കിലും ലാഭം കിട്ടഞ്ഞിട്ട്. ഞങ്ങള് വണ്ടി പോയിട്ട് എന്ത ഏ ഒ.
എഹ്
പിന്നെ എന്താണെന്ന് ബെഡ്
ആ എനിക്ക് ആ
മെറ്റീരിയൽ തള്ളി തോ നല്ലതായിരുന്നു. അങ്ങനെ ആഹ.
ഏത് കടയിന്നാ എടുത്തത്?
അത് നമ്മുടെ വീടിന്റെ അടുത്ത് ഒരു ഷോപ്പിന്നാ എടുത്തത്. ആ നല്ല മെറ്റീരിയൽ ഒക്കെയ മീറ്ററിന് എൺപത്തിഏ രണ്ട് രൂപഉണ്ടായിരുന്നു. നല്ല മെറ്റീരിയൽ ആയിരുന്നു അപ്പം അതും എടുത്തിട്ട്. പിന്നെ വീടിന്റെ അടുത്ത ഒരു. ആഏ ഒരു ടൈലറിങ് ഷോപ്പ് ഉണ്ട് കേട്ടോ. അപ്പൊ അവിടെ കൊടുത്തിട്ട് തയിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കയാണ് ഞങ്ങള് അപ്പൊ ആഹ അങ്ങനെ ഇരിക്കുന്നു പിന്നെ. ഈ ഡ്രസ്സ് എടുക്കാൻ പോയപ്പോ ചെറിയൊരു ഷോപ്പിംങ്ങ് കാണ നഎനിക്ക് അന്ന് വീട്ടില് കൊറെേ അലൂലത്തെ സാധനങ്ങളൊക്കെ വേടിക്കണമായിരുന്ന് അപ്പം ആം അപ്പോഴാണെങ്കില് അങ്ങനെ അതൊക്കെ വേടിച്ചു പിന്ന മോളൊക്കെ ബർഗർ വേണെന്ന് പറഞ്ഞു പിന്നെ ഫ്രൈഡ് ചിക്കനും ബർഗർ. മേടിച്ചു. ആഹ അങ്ങനത്തെ കോംബോ ഉണ്ടല്ലോ നമ്മുടെ കെ എഫ് സിയുടെ കോംബോ. അത് അത് മേടിച്ചു. ണ്ടായിരുന്നു പിന്നെ അവക്ക് കൊക്ക കോള ഭയങ്കര ഇഷ്ടമാണ് ഇത്പ്പ എപ്പോഴും ഒന്നും നമ്മൾ മേടിക്കത്തില്ല. ല്ല ആ പിന്നെ. വല്ലപ്പോഴും റയറ ആയിട്ടൊക്കെ മേടിക്കുള്ളു അതുകൊണ്ട് പിന്നെ. ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും അങ്ങനെ ഉണ്ടാവാൻ സ ചാൻസ് ഇല്ല പിന്നെ മയോണൈയ്സ് ഒന്നും. മേടിച്ചില്ല മേടിച്ചില്ല. ഉം മയോണൈയ്സ് ഇല്ലാതെ ബാക്കി കച്ചപ്പ് ഒക്കെയാണ് മേടിച്ചത് അതുകൊണ്ട് തന്നെ. വലിയ പ്രശ്നം ഇല്ലന്ന് തോന്നുന്നു ആ നിങ്ങൾക്ക് എങ്ങനെയാ. മയോണൈസും കെച്ചപ്പും മയോ ണൈസൊക്കെ ഉപയോഗിക്കാറുണ്ടോ?
അത്രക്കൊന്നും ഉപയോഗിക്കാറൊന്നുമില്ല അവിടെ ഇഷ്ടൊന്നും അല്ല അത്രക്ക്.
ഓക്കെ അപ്പൊ മയോനൈസ് ഒന്നും അങ്ങനെ യൂസ് ചെയ്യാൻ പാടില്ലോ ണ്ടെങ്കില് വീട്ടില് പാലന്നൊക്കെ മയണൈസ് ഉണ്ടാക്ക ക്കാൻ പറ്റുള്ളൂ അപ്പൊ അതൊക്കെ നോക്കിയിട്ട് അങ്ങനത്തെ മയണേസ് ഒക്കണ്ടാക്ക നമ്മളെ യൂട്യൂബിലൊക്കെ റ കൊണ്ട്ള്ള പാൽന്ന്ണ്ടാക്കുന്നത് മൊട്ടേന്ന്ണ്ടാക്ക് പക്ഷെ നമ്മളെ വീട്ടിന്ന് ഇണ്ടാക്ക എടുക്കാണ്ന്ന്ണ്ടെങ്കില് വല്യ പ്രശ്നം വരൂല ഉം നമ്മള് പൊർ ത്ത്ന്നൊക്കെ ഇങ്ങനെ ഫുഡ് കഴിച്ച് ചെയ്യുമ്പത്തേക്ക് എപ്പോഴും ഇല്ല വല്ലപ്പോഴെക്കേണെ കുഴപ്പല്ല പക്ഷെ റെഗുലറി ആവുമ്പോഴ്ത്തേക്ക് നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസ് ഭയങ്കര പ്രശ്നങ്ങൾണ്ടാവും എടക്ക് വെച്ച എനിക്ക്ങ്ങളെ ഭയങ്കര ഹെൽത്ത് ഇഷ്യൂസ് ആയിരുന്ന് വെച്ചാല് ഞാൻ ഇവിടെ ഇണ്ടായിരുന്നില്ലേ ഞാനങ്ങ് വേറെ സ്ഥലത്തായിരുന്നു അപ്പൊ അവിടെ വെച്ചിട്ട് അവിടെ എടക്ക് വെച്ച് ഞാൻ ഛർ രു പാർട്ട് ടൈം ജോബ് പോലൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ അപ്പോഴാണെങ്കിൽ അവിടെ നമുക്ക് ഫുഡൊന്നും വീട്ടിൽ വര പോയി വരാൻ പറ്റൂല ഭയങ്കര ദൂരാണയ് അപ്പം ഫുഡൊന്നും അങ്ങനെ കഴിക്കാൻ പ വില്ല അപ്പൊ പൊർത്ത്ന്ന് ഫുഡ് കഴിക്കലൊക്കെ അങ്ങനെ ഫുഡ് കഴിച്ചു പ്പൊ പുറത്തുനിന്ന് ഫുഡ് കഴിച്ച് അങ്ങനെ ആസിഡിറ്റി ഭയങ്കര പ്രശ്നൊക്കെ അസിഡിറ്റി കൂടിട്ട് പിന്നെ അൾസർ ഇല്ലേ ഈ എരിം പുളിയൊക്കെ കൂടുമ്പം വയറിന് അൾസറിനുള്ള അസുഖം കേട്ടിട്ടുണ്ടോ ആ അൾസർന്റെ ഒക്കെ ഒരു തുടക്കൊക്കെ ആയിട്ട് ഭയങ്കര ഇഷ്യൂ ഹെൽത്ത് ഇഷ്യൂ ഒക്കെയായി അങ്ങനെ
അങ്ങനെ ഭയങ്കര ഒരു ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്ന് അതുകൊണ്ട് മാക്സിമം വീട്ടിനുള്ളത് ഫുഡ് ഒക്കെ തന്നെ കഴിക്കാൻ ശ്രമിക്ക നിങ്ങളങ്ങനെന്ന പൊ പുറത്ത്ന്നൊക്കെ പോയാണോ ഫുഡ് അടിക്കല് പതിവ്
ആ അത്രക്കൊന്നും പതിവൊന്നു ഇല്ല ഇടക്കിടക്ക് അല്ലെങ്കിൽ വല്ലപ്പോഴും ക്കെ പോവാറുള്ളൂ കൂടെ അത്രക്കൊന്നും ഫുഡടിയൊന്നും ഇല്ല എപ്പോഴുക്ക് ആ ചില ദിവസമൊക്കെ ഉള്ളു ബാക്കി എല്ലാ ദിവസവൊക്കെ വീട്ട്ന്ന് തന്നെയാ
ആ എങ്ങനെയാണ് സ്വന്തായിട്ട് കുക്ക് യ്യോ അതാ വെയിറ്റ്ന്ന് കുക്ക് ആര് കുക്ക് ചെയ്തു തരും
ആ അമ്മ കുക്കെയ്ത് തരും
ആ പഠിക്കാണോ
പഠിക്കുകയാ അല്ലല്ല അല്ല പഠിക്കുകല്ല
ഓക്കെ ക്കേ ക്കേ അപ്പ ഇവടെ ഇപ്പൊ ഞാൻ തന്നെയാണ് കുക്ക് യ്യാറ് ഒരു മോൾ ഉണ്ട് അപ്പൊ അവക്ക് അവക്ക് പിന്നെ അങ്ങനെന്നെ ഇഷ് ട്ടങ്ങളൊന്നും ഒന്നുമില്ല അവക്ക് പിന്നെ വെജിറ്റബിൾസ് ഒന്നും അങ്ങനെ അധികം ഇല്ല ആ അവിയലൊന്നും അങ്ങനെ കൂട്ടൂല പിന്നെ ബാക്കിയെല്ലാ ഫുഡ് ഐറ്റംസും അവള് കൂട്ടിക്കോളും അതുകൊണ്ട് ണ്ട് നമുക്ക് ഫുഡിന്റെ കാര്യത്തിലൊന്നും പ്രശ്നല്ല പിന്നെ എന്ത് കൊടുത്താലും കഴിക്ക്ണ കുട്ടിയാണ് ആ കറിയൊന്നും ഇല്ലെങ്കിലും മോളെ കറിയൊന്നും ഇല്ല നമുക്ക് മുളക് മാ ത്രേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞാ മുളകും കൂട്ടി കഴിക്കും ആ അതുകൊണ്ട് അതിനൊന്നും വല്യ കൊഴ മുളകും കൂട്ടി കഴുകുന്ന് വെച്ച എപ്പോഴും അങ്ങനെയാണെന്നല്ല പക്ഷെ അങ്ങനത്തെ ഇത് വന്നാലും
അവള് ഓക്കെയാണ്ന്ന് വെച്ചാ ചില ദിവസം നമുക്ക് വയ്യാണ്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ അങ്ങനെ കറിയൊക്കെ വെക്കാൻതൊക്കെ പറ്റാതിരിക്കുയാണെങ്കിൽ സ്വന്തായിട്ട് തന്നെ ആ മൊട്ട ഓംലറ്റ് ഉണ്ടാക്കിയോ മുളക് ഒഴയ്ക്ക ആ ദോശയുടെയോ ഉം അങ്ങനത്തെൊക്കെ ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ നമുക്ക് ചെയ്ത തരുന്ന നല്ല മോളാണ് അതോണ്ട് നമ്മക്ക് അങ്ങനെ എല്ലാ പിള്ളേരെ പോലെ ഭയങ്കര വാശിയോ കാര്യങ്ങളോ ഒന്ന എല്ലായിും ഭയങ്കര അഡ്ജസ്റ്റബിൾ ആണ് ഓക്കെ ഡാ ഓകെ അപ്പൊ വിളിക്കാട്ടോ ഓക്കെ
ഓക്കേ